അല്ലാ
കേക്കണുണ്ടാ
ആഹ് കേക്കന്ന്
മഴ ഇയ്യ് ഇണ്ടാ
ഇല്ല ഇപ്പൊ കൊറച്ച് കുറവുണ്ട് മഴേ
ഓ രാവിലൊക്കെ പെരും മഴയൊന്നു അല്ലേ
ആഹ് അതന്നെ
ഇന്റെമ്മോ രാവിലെ പൊലർച്ചൊക്കെ തുടങ്ങിട്ട് ഇപ്പൊ ഒന്ന് അമർന്നക്കണ്.
അതെന്നെ അതെ ആഹ് വരുന്നുണ്ട് നല്ല മഴ ആഹ് കല്യാണം കഴിഞ്ഞ നിങ്ങ
കുട്ടിയൾണ്ടോ
കട്ടികളുണ്ട് നിങ്ങക്കാ
ആ കല്യാണം കഴിഞ്ഞ് ഒരാളുണ്ട് ഉറക്കാണിപ്പോ
ഉം, എത്ര വയസായി
അവന് രണ്ട്
ആ അവിടെ മോനക്ക് ഒന്നര വയസായി.
ഏ ഒരാള ഉള്ളൂ
ഒന്നര വയസ്സായി
ഒരാളെള്ളൂ
ആഹ് അല്ല മൂന്നാളുണ്ട് ഉം
ആഹ് ഏറ്റവും ചെറുതിനാവൂലേ ഒന്നര
ആഹ് ചെറുതിന് ഒന്നര വയസായി, മൂത്തേ രണ്ട് ട്വിൻസ് ട്വിൻസ്
ആഹ് അത് ശരി, പെൺകുട്ടികളാ ആൺകുട്ടികളാ?
ആൺകുട്ടികള് ഉം ചെറുതിന് ഒന്നര വയസ്സായി
ആൺകുട്ടിയോ പെൺകുട്ടിയോ
ആൺകുട്ടിയന്നെ
ആപ്പോ മൂന്നു ആൺകുട്ടികളാണ് ഉം ചോറും കറിയൊക്കെ ആയാ?
ചോറും കറി ഒക്കെ ആയി ഉം
ആഹ് ആ അവിടെ ഞാന് എന്റെ വീട്ടിലാണ്.
ആഹ് ആഹ്
അപ്പോ പിന്നെ അയിമക്കൊന്നും നോക്കിട്ടില്ല.
അതെ എല്ലാ ഉമ്മ ഉണ്ടാക്കുന്ന ഒക്കെയല്ലേ
ഉം ഉം അവിടെ എന്തണ്ടാക്കിയെ?
ഈടെ ഇന്ന് നെയ്ച്ചോറും ബീഫും.
ഏഹ്‌ ആഹ്‌ ഇങ്ങള് ഇങ്ങള് ഇണ്ടാക്കുവോ?
ആഹ്‌ ഞാന് ഇണ്ടാക്കും. ആഹ്‌ ബിരിയാണി ഇണ്ടാക്കും.
നിങ്ങളെ ബിരിയാണി ഏഹ്‌?
ഉം
ബിരിയാണി ബിരിയാണി നല്ല ഇഷ്ട്ടായിക്ക്.
അതെയാ?
ഉം പെരുന്നാളിനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ അയൽവാസികളൊക്കെ കൊണ്ടന്ന് തരുവേനു.
കൊണ്ടുവരോ ആഹ്‌ ആഹ് നിങ്ങൾ ഉണ്ടാക്കിലേ?
ഞാൻ ഇക്ക് അങ്ങനെ ഉണ്ടാക്കാനാന്നും അറിയില്ല ബിരിയാണി ബിരിയാണി ഒന്നും അങ്ങനെ ഇണ്ടാക്കലില്ല.
ആഹ്‌ ആഹ് നിങ്ങളാടെ സ്പെഷ്യൽ എന്ത്?
സദ്യ.
ആഹ്‌ ആഹ്‌ ആഹ്‌ നിങ്ങളെ സ ദ്യ നല്ല ആഹ്‌ അവിയല് അതെല്ലാം നല്ല ടേസ്റ്റ് ആഹ്‌
ഉം പക്ഷേ അത് ഞങ്ങക്ക് പറ്റൂലേ അല്ല ഞങ്ങളെടക്ക് ഇണ്ടാക്കണതായതോണ്ട് ഞങ്ങക്കത് വലിയൊരിതില്ലല്ലോ നമ്മള് ഇടക്കിടക്ക് തിന്നണ ഫുഡ് നമുക്ക് വല്ലാണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ?
അനക്ക് അതെല്ലാ ഇഷ്ടം അവിയല്, പുളിശ്ശേരി നിങ്ങ പിന്നൊരു മോരുണ്ടാക്കുന്നില്ലേ?
ആഹ്‌
അത് അതൊക്കെല്ല ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെരി ബെല്ലോട്ടി ട്ട് എന്തോ ഉണ്ടാക്കുന്നില്ലേ?
എന്ത്‌?
അമ്മ എന്തോ എന്തോരി നിങ്ങളെ അമ്പലത്ത്ന്നല്ലോ കിട്ടന്നെ?
ആഹ് പായസാവും.
പായസല്ല ഒരീ കട്ടിയായിട്ട് ഒരി ക നിങ്ങളെ ഒരി ശബരിമലയിലെല്ലാം പോയി യിട്ട് വരുമ്പോ കൊണ്ടരുന്നെ ആഹ്‌ അതെന്നെ അത് നല്ല രസണ്ട്.
പഞ്ചാമൃതം അയില് പഞ്ചാമൃതാണ് നല്ല രസം ഉണ്ടാവുക. അരവണനെക്കാളും ഉം
ഉം അത് നല്ലയിണ്ട് പി ആഹ്‌ അതെയാ?
അപ്പൊ കൊണ്ടിരുമ്പ ഞൻ ഒന്നാണ്ട് അയച്ചരുണ്ട് അഡ്രസ്സ് ഞാൻ ആ സമയയാവുമ്പോ വിളിക്കണ്ട അപ്പൊ അഡ്രസ്സ്
ആഹ്‌ ആഹ്‌
ആഹ്‌ ഞാ ചെലർക്ക്ക്കൊയച്ചു കൊടുക്കലുണ്ട്
എൻതെയ ഉം ഉം ഉം
ഞായറാഴ്ചയല്ലേ
കൈഞ്ഞ ഞായറാഴ്ച
ബോണ്ടാ
മ്മ് ഏഹ് എന്താ എന്തെ
എങ്ങട്ടേലും പോവണ്ടാ ഞായറാഴ്ച ആയിട്ട് ഏഹ്‌ മഴ ആയതോണ്ട് ചടപ്പല്ലേ
അതെ നിങ്ങള് പോന്നാ
പോണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മഴങ്ങനെ പെയ്തോടോണ്ടേ കുട്ടിനിം കൊണ്ടൊക്കെ പോകുമ്പോ ആഹ് വെയിലാണെങ്കി കൊഴപ്പല്ല വെയില് കൊള്ള
ത്തൊക്കെ പോകുമ്പോ കുഞ്ഞിക്ക് പനി പിടിക്കും.
ആഹ് പിന്നെ കൊടയും ചൂടിയൊക്കെ പോണ്ടേ ഭയങ്കര ഗതിയേടാ
അത്
ഉം പോണേനേക്കാളും റിസ്ക്കാണ്.
അത് ശരിയന്നെ ആ കുഞ്ഞിനിങ്ങോട്ടെ ഉം
ആഹ് എന്നിട്ട് കു ചെറിയാള്
ആഹ് ഓൻക്ക് ഞാന് കൊറച്ച് ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങിയേന്. ഒന്ത് കഴിക്കുന്നില്ല ഇല്ല ഇല്ല അതൊന്നും പറ്റില്ല.
ആഹ് കോഴിമുട്ടൊക്കെ കൊടുത്ത് തൊടങ്ങിക്കോ പഴൊക്കെ തിന്നുവോ
പഴയില്ല അതൊന്നും കൃത്യൊന്നൊന്നല്ല കൊറവന്നെണ്.
ആഹ് പാലുടി നിർത്തിട്ടൊന്നുല്ലല്ലോ?
ഇല്ല ഇല്ല പാല് കുടിക്കുന്നന്നെണ്ട ഉം ഉം ഉം രാത്രി ഒറങ്ങിക്കോണ്ട് എണീറ്റോണ്ട് പാല് കുടിക്കാൻ എടക്കടക്ക് എണിക്കും.
എണീക്കും ഉം ഞാന് ഇക്ക് ഇന്റെയിന് രണ്ടര കാവാനായിട്ടാ പാലുടി നിർ ആഹ്ന്ന് നിർത്തിട്ടില്ല.
ആൺ കുഞ്ഞാ പെൺ കുഞ്ഞാ
ആണാണേയ്
ആണെന്നാ ഉം ഉം ഉം
പക്ഷെ ഞ പൊറത്തിറങ്ങിയാ വല്യ കൊഴപ്പല്ല വേണ്ട പക്ഷെ നമ്മളീ ഒറക്കണ സമയത്തും അതേപോലെ തന്നെ ഈ രാ ത്രീയിലുണ്ടല്ലോ ഇങ്ങനെ എണീക്കണ് അപ്പഴും ഭയങ്കര പ്രശ്ന
ഉം ഏഹ് ഉം ഉം ഉംഉ പിന്നെന്തായിട്ട് ഹലോ